ഓഹ്
എന്തൊക്കെ വർത്താനം
സുഖം ഉം സുഖം തന്നെ ഒത്തിരി തിരക്കും ഓഫീസ് വർക്കും എന്റെ കൂടെ നമ്മളെ വേറെ വേറെ പണികളൊക്കെ ആയിട്ട് ഇങ്ങനെ തെരക്കിലായിട്ട് ഇങ്ങനെ പോവാണ് എന്താപ്പ അന്റെറെ പാട്
ആഹ് തന്നെ ഇതൊക്കെ തന്നെ നമ്മളൊരു പ്രായം കഴിഞ്ഞാ പിന്നെ നമ്മൾക്ക് പിന്നെ പല ബാധ്യതകളും ജോലികളൊക്കെ ആയിട്ട് പിന്നെ ഒഴിവ് സമയങ്ങൾ വളരെ കുറഞ്ഞു വരോല്ലോ മറ്റേത് ചെറുപ്പത്തിലൊക്ക ആണെങ്കിൽ നമുക്ക് പഠന പഠിക്കുന്ന സയത്തൊക്കെ ആണെങ്കിൽ വളരെ കൂടുതൽ സമയം കിട്ടും അതാണ് നമ്മൾ ഉപയോഗിക്കുല്ല ഇപ്പലാണ് ആ സമയത്തിൻ്റെ വെലക്കറിയ
അതെ അതെഈ ഒഴിവ് സമയംന്ന് പറഞ്ഞാ ഭയങ്കര വിഷയാണ് നമ്മള അന്നത്തെ കാലത്ത് ആ സംഭവം കൊറെ ഫോണ് മേ കളിച്ചിട്ടും അല്ലെങ്കിൽ വേറെ കുറെ നമ്മളെ സ്വന്ത കുറെേ വിനോദങ്ങളെ കണ്ടെത്താൻ വേണ്ടി അത്തരം വിശേ ൾ ഏർപ്പെട്ടിട്ട് ആഹ് ദിവസങ്ങൾഒക്കെ നമ്മളെന്ദാക്കി മിസ്സാക്കിഅന്ന് സംഭവം നമ്മ പഠിനനൊക്കെ പനൊക്ക നടക്കുന്നു പക്ഷേ നമ്മ എക്സ്ട്രയിട്ട എന്തെകിലും ഒക്കെ ബിൽഡ് യാണമായിരുന്നു അപ്പോമ്മക് കിട്ടുമതോന്നും എക്ഷ്ട അന്നൊക്കെ ചെയ്തിന്നെങ്കിൽ ഇപ്പോ കാരണം ഇന്നിപ്പോ നമ്മള് ചെയ്യുന്ന പണീൽ ഹാവു അതാ ബുക്ക് വായിച്ചാണെകിൽ നമുക്ക് ഇപ്പ ഉപകാരായി ചിലപ്പോ അന്ന് വായിക്കേണ്ട ബുക്ക് നമ്മൾ ഇന്ന് വായിക്കണ്ട അവസ്ഥക്ക് വരുന്നുണ്ട് അപ്പൊ ആഹ് ബുക്ക് നോക്കി റഫതാണ്ട് അത്ര മിസ്പോ അന്നത്തെ ആ ഒരു സമയം കളഞ്ഞക്കുമ്പോെയൊക്കെ നഷ്ടമായി തോന്ന
അതെ അതെ നഞമ്മളിപ്പോ ആഹ് എല്ലാതു കാര്യങ്ങളും അങ്ങനെ തന്നെ നമ്മുക്ക് ആഹ് ആ സമയത്ത് നമ്മള് ജീവിക്കുമ്പോ നമ്മക്ക് അതിന്റെ ഒരു വില അറിയില്ല പിന്നെ നഷട്ടപ്പെട്ട് പോവുബോഴാണല്ലേ നമുക്കത്തിന്റെതിൻറെ വില അറിയ എല്ലാ കാര്യങ്ങളാണെങ്കിലും ഇപ്പോ സമയാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും പിന്നെ മ്ളെ സുഹൃത്തുക്കളാണെകിലൊക്കെ. നമ്മളൊപ്പണ്ടാവുമ്പോ അയിന്റെ ഒരു വിലറീല്ല പിന്നെ അവരൊക്കെ നഷ് ട്ടപ്പെട്ട അവരെ മാറി നിക്ക്മ്പളാണ് അയ്ന്റെരു വെലറിയാ.
കണ്ണ്ള്ളപ്പോ കണ്ണിന്റെ വെലറില്ലന്നല്ലേ മുറ്റത്തെ മുല്ലക്ക് മണമില്ലാനൊക്കെ പറഞ്ഞോലെ. ണ്ടാവും മക്ക് തീരില്ല എന്തപ്പോ എന്താ പര്പാടി? പ്പച്ചി പണ്ട് ജിമ്മ ഒക്കെ പോയിരല്ലോ പണ്ട് അയിപ്പോ അ കോളേജി പഠ്ക്ക്ണ കാലത്ത് ഇങ്ങനെ ജിംമ്മൊക്കെ പോവലും വയങ്കര ഷോക്കെണല്ലോ പ്പൊന്താ? ഒക്കെ മെയിൻ ചെയ്യുന്നുണ്ടോ അതോ ഫുൾ ഒരു ഓഫീസ് ഡ്യൂട്ടി അയക്കണേ ജി
അതെ ഇപ്പെ ജിമ്മില് പോക്കുന്നില്ല പ്പൊ വീട്ടിന്ന് ചെല എക്സസൈസൊക്കെ ചെയ്യുന്നല്ലാതെ. ജിമ്മില് പോവാന്പ്പോ ഒന്നാത് ജോലി കഴിഞ്ഞ് വരുമ്പോത്തിന് ആറ്മണി ഏഴ് മണിയാവും. പിന്ന അയിൻന്റെഷം പിന്നൊന്ന് റിഫ്രഷായി വരുമ്പോതിന് എട്ട് മണി ഫുഡൊക്കെ കഴിച്ച് വരുമ്പോത്തിന് എട്ട് മണിയാവും. അതിന്റെഷം പിന്നെ ഞങ്ങള് ജിമ്മിന് പോവാ പറഞ്ഞാല്. പിറ്റേസം രാവിലതന്നെ പോവാനുള്ളതാണല്ലോ ഓഫീസിലേക്ക്. അപ്പൊ പിന്നെ ഞങ്ങള് പോവലില്ല.
ഇമ് മറ്റേ ഞാനാണ് പിന്നെ അവടെ കോളേജിന്ന്റങ്ങിനേഷം. മറ്റേ ഓഫീസി കേറി ഷെ ഓഫീസി കേറിയപ്പം. ന്താർയാ സാലറി മ്മള് വിചാരിച്ചാസാലറില്ല. അപ്പൊ ഒരു ഒന്നോ രണ്ടോർപ്യ കൂടി കഴിഞ്ഞാല് നമുക്ക് ഒ. ക്ക്യാണ് അപ്പോ ഓലെ എന്ത്റഞ്ഞ് ശമ്പളം ഇങ്ങനെ. വർദ്ധനവിന് ന കൊർച്ച് മാന മാനദണ്ഡങ്ങൾ പർഞ്ഞ് ഇങ്ങന് ണ്ടെ പറ്റു ഇങ്ങനെണ്ടെ പറ്റുന്നാണ്ട് പറഞ്ഞാെന്റന്തേയ്. ഈ ഫിറ്റ്നസ്സ് സർട്ടിഫിക്കറ്റ് ഇണ്ടെങ്കില് നടക്കുന്ന് പറഞ്ഞിൻ. അതായത് അമ്മക്കെന്തലൊക്കരിതില് നമ്മളിങ്ങനെ ബോഡി ഫിറ്റ്നസിന്റെ മെയിന്റൻസ്. ൻന്തെ സർട്ടിഫിക്കറ്റ് നമ്മളട്ത് ത്ണ്ടെങ്കില് സാലറി ഒന്നോ രണ്ടോറ്പ കൂടൂന്ന് പറഞ്ഞിന്. അപ്പൊ അത് അതിന്റെ പേരിലിപ്പം ഞാനിപ്പം കഴിഞ്ഞ മൂന്നൊല്ലായിട്ട്. ആഹ് ആഹ് കോളേജ്ന്നറങ്ങിയേശന്തന്നെ ജോലികേറിയയപ്പോ തന്നെ. ഞാന് തൊട്ടട്ത്ത്ള്ളോര് ഇടോര് കരാട്ടക്കും ചേർന്നിന്നു ഇപ്പോവ്ടെ ബ്ലാക്കായി. ഇപ്പോ ആ ഒരു സാലറി വിഷയങ്ങൾ ആഹ് ഒരു ആനുകൂല്യം നമു കിട്ടിക്കൊണ്ടിക്ക്ണ്ട്
ഓ കരാട്ട്ല്ലേ കരാട്ട മ്മള് പലപ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കല്ണ്ട് ചെല. ചില സമയത്തൊക്കെ കരാ കരാട്ട പഠിച്ചാലോന്ന്ള്ളെപ്പചെല സിനിമകളില്. അത് പോലെത്തെ പലെ ഞമ്മളെ ജീവിതത്തിൽ നടക്ക്ന്ന സംഭവങ്ങൾലൊക്കെ. പ്പോ ഒരാള് ഞമളെ എതിർക്കാൻ വരുമ്പോ ഞമ്മളെ അറ്റാക്കെയ്യാൻ വരുമ്പോളെക്കെ ഈ കരാട്ടയുടൊരു. ഉപയോഗം അപ്പളാ നമുക്ക് മനസ്സിലാവാം പലപ്പോഴും നമ്മളിങ്ങനെ ആലോചിക്കലുണ്ടെ നമ്മൾ ആഹ് ചെറുപ്പത്തിലൊക്ക നമ്മള് കോളേജിലൊക്കെ ഇണ്ടായിര്ന്നല്ലോ ആ സമയത്തൊക്കെ പഠിച്ചാ മതിയായ്രുന്നുന്നുള്ളത്. നമ്മളൊരു അന്നത്തെ ഇപ്പൊ രാവിലക്ക്. വൈകുന്നേരകത്തെ ഒരു പ്രാക്ടീസിന് സമയം പേടിച്ചാണ് നമ്മള് പങ്കെടുക്കാതിരുന്നത് പഷേ ഒരു സമയ്ണ്ടെങ്കിപ്പഞമ്മക് ക്ക് ഒരു ലൈഫ് ലോങ് ആയിട്ള്ളെ ഒരു വിദ്യ ഞമക്ക് കിട്ടിനു
അതെ അതെ കാരണ ഞമ്മക്കെന്നെ പ്പൊ ഞാ പഠിക്കാനൊട്ങ്ങിനേഷന്നെ കാരണം ഞാനൊന്ന അത്. വർക്കെയ്യണത് ബാംഗ്ലൂരണ്. അത് വർക്ക് ചെയ്യണത് അപ്പൊ അതിന്റെ കൂടെത്തന്നെവിടെത്തന്നുള്ള ഞാൻ ചേർന്നട്ട് ഇപ്പോൾ ഒന്ന് ഒന്നര മൂന്ന മൂന്നരക്ക കൊല്ലായി ഇപ്പൊവ്ടെ മാസ്റ്ററയിട്ട് വർക്കെ യ്യ്ന്നുണ്ട് ന്ന പാർട്ടൈമായ്ട്ട് മീൻസ്. ശനി ഞാർ മാത്രം ഈ ഒഴിവ്ള്ളെ വർക്ക് ഓഫീ ഒഴിവ്ള്ളവ്സം അവിടെ എന്താക്കല്ണ്ട് ന്റെ. തന്നെ ഞാൻഅവിടെ വർക്ക് ചെയ്യണ്ട് മാസ്റ്റർ ഗീ തന്നെ ഷെ അമ്മക്ക് മനസ്സിയാച്ചാല് ഇയ്യ് പറയണ പോലെ തന്നെ ഈ ബാംഗ്ലൂരു സിറ്റിയെക്കെഴൊണ്ട് പലേ സമയത്ത് ഇങ്ങനെ. തല്ലും പിടിണ്ടാക്ക്ണ അവസ്ഥ ങ്ങന വരല്ണ്ട് കാര്ണൊ. നമ്മളായിട്ടങ്ങോട്ടൊന്നും പോയടപടണ്ട ആവശ്യല്ല ഇങ്ങട്ടെന്നെ ഓരോരുത്തർ വന്നട്ട് വെറ്തെ അടിണ്ടാക്ക അത്തരം വിഷയങ്ങള് വരുമ്പള്.. ഈ ഒരു ഫിറ്റ്നസ്സിന്റെ ഒരു ഉപകാരം നമ്മൾ ഉപകാരം ശരിക്കും തിരിയും കാരണം നമ്മള് അടി കണില്ല നമ്മള ആ ഒരു ഈ ഒരു വിഷയം പഠിച്ച ആൾക്കാരെ നമ്മളര അറിയിച്ചാൽ തന്നെ ഒരു പിന്നെ നമ്മളെ മെത്ത്ക്ക് കേറാൻ നി കൂല ത്തും അഞ്ചാറിലക്കെ തന്നെ ഒരാള പിന്നെ ആഹ് അമ്മള്എന്തൊല്ക്കെ സ്റ്റെപ്പെകിട്ടാത്തന്നെ അവര്പിന്നെ വല്ലാഅട്ക്കുല
ആഹ് ഷെ എമ്മളെഈ കേച്ച ചെലആൾക്കാരൊക്കെവിചാരിക്കും കരാട്ടപഠിച്ചാലാമ്മളാബാക്ക്ള്ളൊളാ അക്രമിക്കാനാണ് നമ്മള്കരാട്ടപഠിക്ക ക്ക്ണനല്ലോര് വിചാരണ്ട് ശരിക്കുംകരാട്ടാർഞ്ഞാലാമ്മള് എന്തിനാണ് പ്രതിരോധത്തിന്റെരുകലയാണല്ലോ നമ്മളിപ്പോഎന്തെ ആഹ് ബാക്കിള്ളൊരെആക്രമിക്കാന്നുള്ളല്ലോ അതിന്റെമെയിനായിറ്റിള്ള ലക്ഷ്യം
അല്ലല്ല ഫസ്റ്റ് പ്രതിരോധം പിന്നെ ആക്രമണം അതാണ് കരാട്ടന്റെ ഇത് കാരണം കരാട്ടത്തിന്റെ ഫാസ്റ്റ്ന്നെ പഠ്പ്പിക്കേണ്ടഇതാണ് ബ്ലോക്കാണാദ്യംപഠിപ്പിക്ക അതിനുശേഷംമ്മള് അറ്റാക്ക്, പഞ്ജ്പഠിപ്പിക്കൊള്ളൂ അത് സംഭവം ആദ്യംപ്രതിരോധം എഹ് അമ്മളെ ഈ ഗതിയില്ലാതെവന്നാലാആക്രമിക്കാന്ള്ള സംഭവാണ് ക്ഷെ അക്രമിക്കാൻതുടങ്ങിയാൽ പിന്നെനല്ലൊരുഅക്രമണംയിരിക്കും അയത് ഒരുപൊതുസാധാള്ളരാക്ക് പുടിച്ച്താങ്ങി നിക്കാൻ പറ്റുന്നതെക്കാട്ടിലും ഉസാറായ്ട്ടുള്ള ആക്രമണം അയച്ചുവിടാനും ഇത്സംഗതി പഠിച്ചാലുംമ്മക്കന്താവും അറിയും മ്മകയ്യൊന്നുള്ളണ് അഓണ്ട് വല്ലാതെഅമ്മളെമേത്ത്ക്കെറാന് ഉം
ചെലെസമയത്തൊക്കെങ്ങനെ കേക്കലുണ്ടല്ലോനമ്മള്പ്പോ കരാട്ടേല് ഇപ്പൊരു സ്റ്റെപ്പ്ഇട്ട് വരുമ്പോത്തിന് നമ്മള് കര അങ്ങനെകരാട്ടൊന്നും അറിയാത്തവിദ്യകളൊന്നും പഠിക്കാത്ത നാടൻതല്ലില് അടിക്ക്ണ്ടആൾക്കാരുണ്ടാവല്ലോ അവരെപെരുമാറുന്ന പലഅവസ്ഥകളുംഉണ്ടായിട്ടുണ്ട്
ക്ഷെ സംഭവംഅതങ്ങനെയല്ല കാരാട്ടപഠിച്ചാല്മ്മള് നാടൻതരിനെ എതിർക്കുമ്പോ നമ്മള്കരാട്ടസ് സ്റ്റൈല്ല് ഫൈറ്റ്യ്യണം അല്ലെഅമ്മള് കാരാട്ടന്റെപഠിക്ക്ണഓരോ ഏ ഓരോസ്റ്റെപ്സള് പഠിക്ക്ണഓരോ മുറകളവിടങ്ങനെ ആഹ് സമയത്ത്അവിടക്കെ ആക്ക് ചെയ്ത് അങ്ങനെചെയ്യണംന്ന്ള്ളല്ല സംഭവം തമ്മള് കരാട്ടെ പഠിക്കുന്നതിലൂടെ അമ്മളെരു മസിൽമെമ്മറി പ്ലസ് കോൺഫിഡൻസ് വളരെയധികം വർദ്ധിക്കുന്നാണ് ആയതിപ്പോ പെട്ടെന്നൊരഅറ്റ വന്നാലീ നമ്മളത്ഓട്ടോമെറ്റിക്കീത് ഭാഗത്തഅറ്റാക്ക് വരുന്ന ആളമ്മള് ബ്ലോക്ക്‌ചെയ്യുംഅത്‌ ഇപ്പ കരാട്ട പഠിച്ച സ്റ്റെപ്പ് തന്നെ ബ്ലോക്ക്ക്കെയണംന്നില്ല നമ്മളെങ്ങനെയതടുത്തു തടുക്കും നമ്മളെ മസ് മസിൽ മെമ്മറി അത്ര സ്പീഡെയിവർക്കാവും ഒരുസൽത്തിക്ക്ബ്ലോക്ക് പഞ്ച് വരാണെങ്കില് ആഹ് കാലത്ത്തന്നെ നമ്മള്ബ്ലോക്ക്ചെയ്യാവുന്നആര് സംഗതിനമ്മ്ക്ക് വരും പിന്നെ നമ്മള് പഠിച്ചിട്ടുണ്ടല്ലോന്നൊരു കോൺഫിഡൻസ് നമ്മുക്കുണ്ടാവും അപ്പൊന്താ പോലെ ഫേക് ട്ടാണ്ട് ഇവടെ അല്ലെങ്കി നമ്മള് ചവിട്ടാണെങ്കി ഇപ്പോ സാധാ ജനങ്ങള് സ്സിമ്പോഴാനമ്മളൊരു അരണ്ട ഹൈ ഹൈറ്റില് കാല്ംപൊന്തു പക്ഷെമ്മള് അഭ്യസിച്ചരാളാണെങ്കില് അയാളുടെ തലന്റെ ഐറ്റം നമുക്ക് കാൽ വെക്കനുള്ള സംഗതിണ്ടാവും നമ്മള് അത്താകൂടെ നമ്മള്പ്പൊതലന്റയിറ്റംമ്മള് കാല് പൊന്തിയല്ലോ അവിടെ ഓപ്പോസ്റ്റ്ആള് കോൺഫിൻസ്ങ്തീരും ഇവൻക്ക്എ ക്കെആരാനുള്ളസംഗതി ഓൻകിട്ടും അതാ പറഞ്ഞെനമ്മളെ മെത്ത്കാറാരുംവര്ല്ലന്നുള്ളാണ് അല്ലാതെഅമ്മള്ഓലെ അടിച്ച്തീരുമാനാക്ക എന്ന്ലുപരി നമുക്കൊര് സെൽഫ്പ്രൊട്ടക്ഷനും സെൽഫ്കോൺഫിഡൻസുംനമുക്ക് ലഭിക്കുംന്നുള്ളത് ഭയങ്കരഒരുകാര്യാണ് ഈഒരുവിഷ
അതെഅതെ നമ്മളെയാ കരാട്ടപഠിച്ചാലിങ്ങനെ ഇത് മാത്രമല്ല നമ്മള്പ്പൊനമ്മളെപഠിപ്പിലാണെങ്കിലും മറ്റെല്ലാകാര്യങ്ങൾളാണെങ്കിലുംമ്മളഈ സൂക്ഷ്മതിയും ഈ കോൺസെൻട്രേഷനൊക്കെ ഒക്കെഅധകരിക്കാള്ളൊരു സാധനാണത് നമ്മള്പിന്നെ ഈ ചെറുപ്പത്തിലൊക്കെണ്ടല്ലോ നമ്മളഈ ഞാനൊക്കെ ഇപ്പോളും ഓർക്കുന്നുണ്ട്നമ്മള് ടിവിലൊക്കെ കാണുമ്പോ ജാക്കിജാന് കൊച്ചുടിവിയിലുണ്ടായിര്ന്ന അതുപോൽതന്നെ അയിന്റെശേഷം നമ്മളിങ്ങനെവൽതായിവരുമ്പോ കരാട്ടക്കിഡ്പോലാത്തെപടങ്ങള് ഇപ്പൊയമ്മള് മലയാളങ്ങളിലന്നെ ഇപ്പൊരുപാട് പടങ്ങള് ഇപ്പോആർ ഡി എക്സ് അതുപോൽത്തെയുള്ളഒരുപാട് പടങ്ങളൊ ക്ക ഈ കരാട്ടേയും അയിൻ്റെ കാര്യങ്ങളൊക്കെ അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൊറേ പഴങ്ങളൊക്കെ എറങ്ങുന്നുണ്ടെന്നുള്ളതൊരു നല്ലൊരു കാര്യാണ് ഇപ്പോ ഈ സമൂഹത്തില്
ശരിക്കും ഇത്തരം സിനിമകള് പറ്ഞ്ഞാല് നമ്മളെ സമുദായത്തിലുള്ള നമ്മളാ ആഹ് ഒരു ജനറേഷൻതന്നെ സിനിമകള് വളരെയധികംനമ്മളെ ലൈഫില് നമ്മുടെജീവിതത്തില് ഈ ഇംബാക്റ്റുണ്ടാക്കുന്നത് വേറെ കാര്യാണ് അതെന്ത് വിഷയവാണെങ്കി കൂടെ ചെ ചെല സിനിമകളിലൊക്കെ കാണാ ഇങ്ങനെ ഈ ഡ്രഗിനൊക്കെ ഒരു വിഷയോവില്ലാതെ ഡ്രഗൊക്കെ സാധാ ഒരു നോർമൽ യൂസായിട്ട് ഉപയോഗിക്ക്ണ് രീതിയിലുള്ള സംഗതികൾ ഇറക്കി വിടുന്നത് അത്രം കാണുമ്പോ നമ്മള് വിചാരിക്കും ആ ഡ്രഗൊക്കെന്താ നോർമലല്ലേ സംഗതി ഇപ്പ അമ്മക്ക് തിരിച്ചറിയാൻ പറ്റുവെങ്കിലും ചെറിയ കുട്ടികളൊക്കെ വിചാരിക്കും എന്താ നമ്മള് സിനിമയിൽ ഉള്ളത് ശരിക്ക് ഉള്ളതാണ് സിനിമയിൽ കള്ള് കുടിക്കുമ്പോ അത്ശെ ശെരിക്ക് കള്ളാണ് അപ്പൊ ന്താ അവനൊക്കെ മൈൻഡില് അങ്ങനായി മാറാണ് ആ ഒരു പ്രശ്നണ്ട് അതുപോലെ തന്നെ ഈ ഒരു കരാട്ടൻ്റെ വിഷയങ്ങളോക്കെ സിനിമയിൽ വരുമ്പോ ഇജ്ജ് പറഞ്ഞ പോലെ തന്നെ നമ്മുക്ക് ഭയങ്കര ഒരു എന്താ പറയാ ആഹ് ഒരു രോമാഞ്ചം കിട്ടുമ്പോ നമ്മള് നമുക്കന്നെ ഒരു പ്രചോദനാണ് ഇത്തരം വിഷയങ്ങൾ പഠിക്കുവാനും അത്തരം ആ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇതെന്ന് ആയുധ കലകളിൽ ഏർപ്പെടാനൊക്കെ നമുക്കൊരു സംഗതിയാണ് ജീ ത്തരത്തില് കോളേജിൽ പഠിക്ക്ണ കാലത്ത്ണ്ടാവല്ലോ കോളജിന്റെ കീഴിൽ തന്നെ അങ്ങനത്തീജ്ജ് ട്രൈ ചെയ്ത് കിട്ടുന്നില്ലേ കേരട്ടെ ജോയിൻ ചെയ്യാനോ അങ്ങനൊന്നും
ഇല്ല ഞാൻ തൊടക്ക ക്കത്തില് രണ്ട് മൂന്ന് തവണ പോയി പക്ഷേ അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് പറ്റൂല്ലന്ന് തോന്നി അഥവാ ഞാൻ കൊറോണേൻ്റെ തൊട്ടുടനായിട്ട് ചേർന്നായിരുന്നു ആഹ് സമയത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയൊക്കെ ആകെ അലങ്കോലായി ഭയങ്കര തടിയൊക്കെയുള്ള സമയായിരുന്നു അയി കഴിഞ്ഞ ഉടനെ തന്നെയില് ജോയിൻ ചെയ്തോണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആഹ് തുടക്കത്തിലുള്ള പ്രാക്ടീസിങ്ങൊക്കെ അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ പിന്തി പിന്തിരിയേണ്ടി വന്നു
ആഹ് അത് ശെരിയാണ് ഞാനിപ്പോ ഈ ജോയിൻ ചെയ്ത സമയത്ത് ഭയങ്കര മടിയാവാല്ലോ കാരണം ഈ ഒന്നാമത് പ്രത്യേകച്ചാൽ ഈ കരാട്ട അല്ലെങ്കിൽ ഈ ഒരു ആഹ് കലകള് ആയുധന കലകളൊക്കെ ഉണ്ടാവുക ന്റെ ടൈമിംഗ് ഉണ്ടല്ലോ ഇവല് ഈ ക്ലാസ് വെക്കണ ടൈമിംഗ് എന്ന് പറഞ്ഞ നമ്മക്ക് തീരെ പറ്റാത്ത ടൈമീകരം ഒന്നങ്കി അതി രാവിലെ നമ്മള് മര്യാദയ്ക്ക് ഒറങ്ങണേ നമുക്കൊരു നല്ല സുഖകരമായിട്ട് ഒറക്കം കിട്ടണ ടൈം അതി രാവിലെയൊക്കെയാണ് ഇവര് വെക്കാ അല്ലെങ്കില് വൈകുന്നേരം കാരണം വ്യായാമം ചെയ്യാൻ ഏറ്റവും നല്ല ടൈം പറഞ്ഞാല് വൈകുന്നേരവും ഈ അതിരാവിലെയാണ് അല്ലാതെ ഈ രാത്രി പോയിട്ട് ചെയ്യാ അന്ന് അത്ര നല്ലൊന്നുംല്ല രാത്രി ശരിക്കും നമ്മൾ ഒറങ്ങണ്ട ടൈമാണ് ഒരു ഒമ്പരഴിഞ്ഞ തന്നെ നമ്മള് ഒറങ്ങണംന്നുള്ളതാണ് ഈ ഒരു വൈകുന്നേരവും അല്ലെങ്കിൽ രാവിലും ഈയരു പ്രാക്ടീസും വല്ലാ ഒരു ക്ലാസ്സുകളൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് ഭയങ്കര എടങ്ങേറാണ് കാരണം രാവിലെ നമ്മള് ഉറങ്ങാനുള്ള ടൈമുവാണ് വൈകുന്നേരം എന്ന് പറഞ്ഞ നമുക്കൊരു ഫ്രീടൈം നമ്മള് ഫുൾ ടൈ ഒരു ഫോണുമല് അല്ലെങ്കില് ഏ നമ്മളിപ്പോ കളിക്കാൻ പോവൊക്കെയാണെങ്കില് ഫുട്ബോളിക്കാൻ പോവാ ആഹ് ഒരു ടൈമാണ് നമ്മള് ഭയങ്കര ഫ്രീ ആയിട്ടല്ലേ ചായ്യുടിക്കാൻ പോവാ ആഹ് ഒരു ഫ്രീ ആയിട്ട് നിക്ക്ണ ടൈമിൽ ഇവള് ഇവല് ഇങ്ങനത്തെ കൊണ്ടോയി ക്ലാസ് വെക്കുമ്പോ മ്മക്ക് തീരെ അത് അസെപ്റ്റ് ചെയ്യാൻ പറ്റൂല്ല ആ ഒരു വിഷയം വരുമ്പോൾ നമ്മളിങ്ങനെ മടി വരും
ആ ഇഞ്ഞിപ്പോ എന്താ അന്റെ ഭാവി പരിപാടിയാളൊക്കെ കരാട്ട വെച്ചാണ്ട് എന്താഞ്ഞി പുതിയൊരു ഡോജ് തുടങ്ങുന്നുണ്ടോന്റെപ്പോ ഒപ്പം പഠിച്ച ചെല ആൾക്കാര് ഇപ്പോ ഇങ്ങനെ ഇത് അവരെ ആ സമയത്തൊക്കെ വളരെ ഉപയോഗപ്പെടുത്തി പഠിച്ചെടുത്തു പിന്നെ അവർക്ക് നമ്മളെ കോളേജിൽ തന്നെ ഒരുപാട് പേർക്ക് പഠിപ്പിചൊടുക്കാനും അങ്ങനൊക്കെ ണ്ടായി ഇപ്പോ നിലവിലിപ്പോ ഈ അവരൊക്കെ വല്ല്യ കമ്പനി ജോയി ചെയ്യാനാണ് അതുപോലെ തന്നെ ഈ ഒഴിവുള്ള സമയങ്ങളില് അഥവാ ഈ ആഴ്ചയിലെ ലാസ്റ്റ് ശനിയാഴ്ചേം ഞായറാഴ്ചെയൊക്കെ ആയിട്ട് അവര് എന്തുണ്ട് ഡോജ ഇട്ട്കാണ്ട് അതിന്ന് ഒരു നല്ലൊരു വരുമാനം അങ്ങനെ ഏൺ ചെയ്യുന്നുണ്ട് എന്താ- അപ്പ അന്റെ ഭാവി പരിപാടികളൊക്ക-
അതന്നെ മൊത്തത്തില് ഞാന് പറഞ്ഞില്ലെ പ്പൊ- ആയത് ഞാൻ പഠിച്ചിറങ്ങിയ ഡോജോണ്ടല്ലോ ഞാൻ വല്ല്യ മസാർക്കിലാ പഠിച്ചത്- മൂപ്പരെ കീ തന്നെ നിലവിൽ ഞാനൊരു ആ ഡോജോ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അത് ശെനി ഞായറും മാത്രം പോയിട്ട് അപ്പം ആ ശനിഞ്ഞായറും മൂപ്പര്- ലീവേടുക്കും പക്ഷെ ഇന്ക്ക് ആ ഒരു പേയ്മെൻ്റെ കിട്ടോള്ളൂ അയ് അതെ അതായത്ക്ക് അവിടെ ഡെയിലി ക്ലാസ്സുള്ള ക്ലാസ്ള്ള ഒരു ഡോജ ആണ്- അവിടെ ഞാനിപ്പോ മാസത്തിലാകെ എട്ട് ക്ലാസ്സലേ പോന്നു നാല് വീക്കിന്റെയും രണ്ടീസം പോയിട്ട് ക്ലാസ് എടുകുന്നേള്ളൂ എനിക്ക് അതിന്റെ ഒരു പേയ്മെൻ്റ് കിട്ടുള്ളൂ- ഇങ്ങനെയൊരു പ്ലാനൻണ്ട് അതായത് മാസ്റ്റർ സമ്മതം കിട്ടാണെങ്കിൽ നമ്മള എല്ലാതിന്നും നമ്മള പഠിപ്പിച്ച മാസ്റ്ററാക്കുമ്പോൾ- ഇത്രം വിഷയങ്ങൾ ചെയ്യുമ്പോൾ നമ്മള് മാസ്റ്ററോട് സമ്മതം ചോദിക്കണം അപ്പൊ ഗുരുവിന്റെ സമ്മതം കിട്ടുകയാണെങ്കിൽ- ഞാനി ഇതിപാണ് എനിക്കൊരു മൂനാല് കിലോമീറ്റർ പോകണം എന്റെ ഓഫീസിന്റെ സ്ഥലത്തുന്ന്- ഓഫീസിന്റെ അടുത്തന്ന ഒരു സ്ഥലം വാങ്ങിട്ടിട്ട്- എൻ്റെ എടുക്കുകയാണെകില് എനക്ക് എന്തക്കാ സ്വമായിട്ട ഒരു ഡോജൊ തുടങ്ങാന ഒരു- ഒരു ആലോചന ഉണ്ട് മാഷെന്നെ സപ്പോർട്ട് ചെയ്യാതെ നിൽക്കൂല കാരണം- ഈ ഒരു കരാട്ടെ വ്യപനുള്ളത് എല്ലാവർക്ക ഭയങ്കര മാസ്റ്റർ മാർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്- ഓല കീഴുള്ള ശിഷ്യന്മാര് മറ്റ് പഠിപ്പിക്കാൻ പോവാ പറഞ്ഞാല്- രജിസ്ട്രേഷൻ എന്തായാലും ഒന്ന് അറിയിക്കണം എന്നുംഅറിയിച് കയ്യിനിട്ട് ആ ഒരു സ്ഥലത്ത് ഓഫീസിന്റെ അടുത്ത് തന്നെ- ഒരു ഡോച്ച തുടങ്ങുകയാണെകില് ഒന്നൂടെ ഗുണകരമായിരുന്ന് ചിന്തിക്കുന്നുണ്ട് അങ്ങനൊരു ആവശ്യത്തെ പറ്റിയിട്ട്-
ഓക്കെ ഏതായാലും സംസാരിച്ച് കൊറെ നേരായി ഞങ്ങൾക്ക് ചെറിയ പണികളുണ്ട് വീട്ടില്- ഏതായാലും നമുക്ക് വേറെ സമയത്താറ്റം ഇതിനെ പറ്റി സംസാരിക്കാം-
ഓക്കെ ഓക്കെ ഇനി അങ്ങനെ ആകട്ടെ-